ഹലോ ആഹ് കേൾകണ്ട്
എന്താ പണി
പണി ഇപ്പൊ ഒരു പണിയില്ല ഇനീ പണിക്കൊക്കെ ഒരുങ്ങണള്ളു
ഓ അത് ശരി പണിയൊക്കെ കഴിഞ്ഞോ ചായൊക്കെ കുടിച്ചു കഴിഞ്ഞോ
ഓ ചായ കുടിച്ചു കഴിഞ്ഞു
ഓ അത് ശരി എന്തൊക്കെയെ ചായക്കന്ന് ഉണ്ടാക്കി
ഇന്ന് പുട്ടാണ് പുട്ടും കടലി
ഓ പൊട്ടും കടലല്ലേ ഞാനും അതന്നെ ദോശയും കടലക്കറിയ ഉണ്ടാക്കിന്ന് ദോശയും കടല റി ഉണ്ടാക്കി നിങ്ങൾ പുട്ട് കടലക്കറി തേങ്ങരച്ചതണോ ഉണ്ടാക്കാറ് തേങ്ങരച്ച കടലക്കറിയാണോ ഉണ്ടാക്കാറ്
അല്ല തേങ്ങ അരക്കാതെ
ഓ തേങ്ങരക്കതല്ലെ ച ചുവന്ന കടലാ ചുവന്ന കടലയാണ ഉണ്ടാ കാറ് അത് ശരി പിന്നെ എന്താ ചോറൊക്കായ ചോറും കറിയൊക്കെ എന്താ മീൻ കറിയൊക്കൊണോ
ആഹ് ഇന്ന് മീൻ പൊരിച്ചതാ
ഓ അത് ശെരി മീൻ പൊരിച്ചതും പച്ചക്കറിയണോ ഇന്നണ്ടാക്കുന്നത്
ആഹ് പച്ചക്കറിയാണ് അരി അരി അരിയടുപ്പത്തിട്ടണ്
അത് ശെരി ഇന്ന് എവിടൊക്കെങ്കിലും
ഇന്ന് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ ഓ യാത്രകൾൊക്കെ ചെയ്യാൻ ഇഷ്ടാണ് ഇപ്പൊ മഴയര അങ്ങനെ പോകലില്ല വീട്ടിലോകൊക്കെ പോകാറണ്ട് ഓഹ് ണ്ട്ഫുഡൊക്കെ ഇഷ്ട ഓ ഓ ഓ ഇഷ്ടൻ ഇഷ്ടൻ
കാട മു മസാല അങ്ങനത്തെ മസാല അടിപൊളിയാണ് അല്ലല്ലെ വീട്ടിലണ്ട
ഇൽ ഇല്ല വീട്ടിലുണ്ടാക്കാറില്ല
ഓ അത് ശരി ഞാനിങ്ങനെ വീട്ടില് ഇടക്ക ഉണ്ടാക്കും കാടമുട്ട മസാലക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ആവശ്യം വരുമ്പോം ആ മോളും പറയും ഇടക്ക് ഉണ്ടാക്കി തരാൻ പറയുമ്പോ അതി സുഖണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയല്ലോ അങ്ങനെ അത് ണ്ടാറുണ്ട് ആഹ് പെട്ടെന്ന് മുളകുപൊടിയും മഞ്ഞൾ പൊടിയും വെളി ചെണ്ണ കറിവേപ്പിലെ ഇട്ടാണ്ട് ഉണ്ടാക്കാറുണ്ട് നല്ല രസണല്ലോ ചായ ക്കെ വൈകുന്നേരം ഞാൻ ഉള്ളി ഇടാറില്ല മുളൊക് പൊടി മഞ്ഞൾ പൊടി പിന്നെ അതുപോലെ തന്നെ ഇത്തിരി കുറച്ച് ഗരമസാലന്റെ പൊടിയും വെളിച്ചെണ്ണയും കൂടിയും ഈ കോ കാടമുട്ടൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കാടമുട്ട ഇടും കറിവേപ്പിലിടും
ആഹ് ആഹ് ആഹ് ആഹ് അത്രേ ഉള്ളൂല്ലേ പിന്നെ അങ്ങനെയ അതന്നെ ആഹ് ആ ആ നമുക്ക് മറ്റേ ടേസ്റ്റ് വരാറുണ്ട് ഏകദേശം വരും ആഹ് ആഹ് ആഹ് ടെസ്റ്റിന് എന്തേലും ചേർക്കും
ടേസ്റ്റന് എന്തെങ്കിലും ചേർക്കും നമുക്ക് അത് കഴിയില്ലല്ലോ അപ്പൊ നമ്മൾക്ക് നമ്മൾ അറിയുന്ന പോലെ ഉണ്ടാക്കോ പിന്നെ എല്ലാ ഭക്ഷണങ്ങളുംങ്ങൾ ഉണ്ടാക്കാറുണ്ടോ അത് ശരി ഓ അങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാറുണ്ടോ പൊരി ച്ച ബിരിയാണിയാണോ അതോ ഉം മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പൊരിച്ച ബിരിയാണിയാണോ അതോ സാധാ നോർമൽ ബിരിയാണിയാണോ ഉണ്ടാ
അല്ല പൊരിച്ചതാണ് ഇണ്ടാക്ക മറ്റേതാകുമ്പോര്
ടേസ്റ്റിന് വ്യത്യാസം വരോ ഞങ്ങൾക്ക് മറ്റേതുണ്ടാക്കില്ല ഞങ്ങള് പ ഇതാണ് ആ സാദാ പോലെ പൊരിക്കാതെ ഉണ്ടാക്കും ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പൊരിക്കാതെ ഇങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ഇതേമാതിരി മസാലകളൊക്കെ ചേർത്താണ്ട് കോഴിയിടും അങ്ങനെയാണ് ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കാറ് നിങ്ങള ഇങ്ങനെ പൊരിച്ചിട്ട് പിന്നെ അതിലേക്ക് മസാലക്ക് ഈ പൊരിച്ച കോഴിടുംല്ലെ നെയ്ച്ചോറ് വെച്ചിട്ടാണോ അതോ സാദാ തിളപ്പിച്ചുട്ടിയിട്ടാണ് നിങ്ങള് ബിരിയാണി ഉണ്ടാക്കാറ്
അല്ല ഞാൻ കുക്കറിൽ നെയ്ച്ചോറ് വെക്കും
ആഹ് കു കുക്കറൽ നെയ്ച്ചോറ് വെച്ചിട്ട് അപ്പൊ രസം ഉണ്ടാവോ ബിരിയാണി ഇങ്ങനെ കട്ട കുത്തി നിക്കൂലേ അങ്ങനെ ഉണ്ടാക്കുമ്പോ
ട്ടത്തിക്കൂല അതല്ല മഴ നല്ല മഴ നല്ല മഴ ഇണ്ടാവും വേവിക്കുമ്പോ നല്ല ചെറുനാരങ്ങേന്റ നീര് അങ്ങനെയൊക്കെ ചേർ
ആഹ്
ആഹ്
ആഹ് അങ്ങനാകുമ്പോ ഒട്ടി പിടിക്കൂലല്ലേ ചെറു നാരങ്ങാ നീരൊക്കൊഴിക്കുമ്പോ ഞാന് എത്ര ഇണ്ടാക്കിയാലും അത്ങ്ങനെ നീച്ചു തുറു വെച്ച് ഞാൻ ഇണ്ടാക്കാറുണ്ട് അങ്ങനെ ഇണ്ടാക്കുമ്പോ കാണാം ഒട്ടിപ്പിടിക്കേണ്ട ഒരു പശ പോലെ തോന്നുന്നു അങ്ങനെ ഇണ്ടാക്കുമ്പോ ഉം അതുകൊണ്ടാ ഇണ്ടാക്കാറ് ഏഹ് ഇല്ലില്ല്യ വേറിട്ട് നിക്കണം അരി ഇങ്ങനെ വേറിട്ട് നിക്കുമ്പളാണല്ലെ രസം അങ്ങനെയാണ് ഇണ്ടാക്കാറ്
ആഹ് ആഹ്
പിന്നെ എന്തൊക്കയാണ് ആഹ് ഊറ്റിടുമ്പോ നല്ല വേറിട്ട് നമ്മള് സാധാ ചോറ് പോലെ നിക്കുവല്ലോ അങ്ങനെ ഞങ്ങൾ മസാലയൊക്കെ ഇട്ടിട്ടാ ഇണ്ടാക്കാറ് പിന്നെ എന്തൊക്കെ ഇണ്ടാക്കാറുണ്ട് ഇങ്ങനെ മന്തിയൊക്കെ ഇങ്ങനെ പൊകയൊക്കെ എന്താ ചെയ്യല് ചെരട്ടക്കണലാണുകൊണ്ടാറ് ആഹ് ഇണ്ടാക്കിയിട്ടില്ലേ ഞാനും അങ്ങനെ തന്നെ ചെരട്ട കണല് നിങ്ങള് മന്തി ഇണ്ടാക്കുമ്പോ അതേമാതിരി ക്യാപ്സിക്കും ഉള്ളിയും അങ്ങനെയൊക്കെ
ആഹ് ആഹ് ആഹ് ഒര് ഒര് സവാളടും ഒരു തക്കാ
ആഹ് പിന്നെ ആഹ് ക്യാപ്സിക്കവും പിന്നെ അതിന്റെ ക്യൂബ് ഒണക്കനാരങ്ങ പച്ചമല്ലിയല്ലേ പച്ചമല്ലിയും പട്ട ഗ്രാമ്പൂ ഏലക്കായ അങ്ങനെക്കെ
പിന്നെ മല്ലിച്ചപ്പ് പുതീന ആഹ അതൊക്കെ പി അത് ഫുൾ കളർ ചേർക്കും ഓഹ് കളർ ചെറുതായിറ്റ് ഒന്ന് ചേർക്കും എന്നട്ട് റെസ്റ്റ് അങ്ങട്ടൊരു ഒരു മണിക്കൂറക്കെ റെസ്റ്റ് ചെയ്യാൻ വക്കും
വലിയ പീസാക്കിയയാണോ വേണോ
ല്ല വല്യ പീസ ആക്കൂല ഒര് പാകത്തെ പീസാണ് ആഹ മേടിയം ഉം ഉംഉം
അത്ശരി ഞാനും അങ്ങനെ തന്നെയാണ് ഇണ്ടാക്കാറ് പക്ഷെ ങ്ങള് ഞമ്മുക്ക് എത്രയയാലും അത് ആഹ കടയിൽ നിന്ന് കിട്ടുന്ന ആഹ പുകന്റെ ഇത് കിട്ടണില്ലല്ലോ ചെരട്ട വെച്ചിട്ട് ഇല്യല്ലെ ആഹാ അതും കിട്ടണില്ല അവരതിനെ വേറെ എന്തോ ഒരു ചാർക്കോൾക്ക് എന്തോ അങ്ങനത്തെ എന്തോ ഒരു കരിയില്ലേ അതെന്തോ ചേർത്താക്കണ്ടല്ലോ അതാണല്ലോ അതിന്റെ നല്ല സ്മെ സ്മെല്ലാണല്ലോ അൽഫാമൊക്കെ ഇണ്ടാക്കലുണ്ടോ
ഓഹ് അൽഫാമും ഉണ്ടാക്കൂ ഞാൻ ഇണ്ടാക്കേണ്ട്
അൽഫാം സുഖാണല്ലോ മസാല ഞാൻ നിങ്ങളെങ്ങനെ വീട്ടിലന്നെ മസാല ഇണ്ടാക്കലാണോ അതോ
അത് മറ്റെ എന്താ വറ്റൽ മൊളക് ഒണക്കമൊളക് പിന്ന പച്ച മല്ലി
പച്ചമല്ലി ഉള്ളി തക്കാളി മല്ലിച്ചെപ്പ് പുതി പുതിന കറിവേപ്പില ക്കാളി കൂടി അരക്കാനുള്ള മസാലയാണോ അല്ലെങ്കിൽ അൽഫാമിൻ്റെ മസാല പോടി വാങ്ങിച്ചിട്ടാണോ ഇണ്ടാക്കുക
അല്ല വാങ്ങലല്ല ഞാൻ ണ്ട ങ്ങനെ ഇണ്ടാക്കല
ഇണ്ടാക്കാറാണല്ലേ പൊടി വാങ്ങിയത് രസണ്ടാവുക അല്ലേ പോയിക്കൊണ്ടിരിക്കും
പൊടി ഇതുവരെ വാങ്ങിയിട്ടില്ല
ഞാനും ഒരുവട്ടം അൽഫാമ് അൽഫാമിന്റെ പൊടി വാങ്ങിയിട്ട് ഇതെല്ലാരും വീട്ടിന്ന് ഇണ്ടാക്കിയെടുക്കണത് പക്ഷെ എന്തായാലും ഇന്താ അതും അതിന്റെ ടേസ്റ്റ് ആരുന്നു
അങ്ങനെയാണ്
ആഹ് പൊടി ഉണ്ടാവ പൊടി വാങ്ങാറൂണ്ട് ഇണ്ടാക്കാറുണ്ട് ന്നാലും പൊടി വാങാണെങ്കിലും കൂട്ടത്തില് ഇന്റെ വലിയുള്ളി ഞാൻ അരച്ചിടും മസാ മസാല പൊടി ആഹ് വേറൊരു ടേസ്റ്റ് ഉണ്ടാവല്ലോ ഈ പൊടിയുന്നട്ടെ അങ്ങനെക്കോ നമ്മള് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലര് മസാല ഉണ്ടാക്കാറുണ്ടല്ലോ ചിലര് പൊടി വാങ്ങീട്ടല്ലേ ഉണ്ടാക്കാ ഞാന് അങ്ങനെ പൊടി വാങ്ങീട്ടാ മന്തി മസാലന്റെ പാക്കറ്റ് പൊടി വാങ്ങിയിട്ടാ ഉണ്ടാക്കാറ്
ആഹ് ആഹ്
അങ്ങനെ മസാല
അല്ല ഞാൻ മസാല വീട്ടിലുണ്ടാക്കലാണ്
അതിൻ്റെ ആഹ് അത് ശരി
ഉണക്കമുളക് പച്ചമല്ലി അങ്ങനെ കൂടി ഇട്ടാണ്ട് ആദ്യം പൊടി ഉണ്ടാക്കും
പട്ടാ ഗ്രാമ്പു ഏലക്കായ തക്കോലം ഇതെല്ലാം കൂടിയിട്ടല്ലേ എല്ലാം കൂടി ആഹ് അതെല്ലാം കൂടിയിട്ട്ട്ട് മസാല ഉണ്ടാക്കലാവും അല്ലേ
ആഹ് ആദ്യം ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് വറുക്കും
ആഹ് അത് ശെരി അങ്ങനെ എന്നിട്ട് മസാല ആക്കിട്ട്
ബിയാനുംവേണ്ടി
ആഹ് ആഹ് വറുത്തിട്ടില്ലേ ഞാന് എത്ര പൊടിച്ചാലും കാണുംഎനിക്കി തരി തരി കഷണം പോലെ ഉണ്ടാവും ഇനി എന്റെ മിക്സിന്റെ ജാറിന്റെ കൊഴപ്പം ആണോന്ന് അറിയില്ല കേട്ടോ ആഹ് കൊറേവേണല്ലേ
ആഹ് കൊറെ വേണം
ആഹ് ഞാൻ കൊറച്ച് എനിക്ക് അത്ര വേണ്ടല്ലോ അപ്പൊ ആവശ്യത്തിന് ഇങ്ങനെ ഉണ്ടാക്കും ലാണ് അതുകൊണ്ടാവും ഇത് പൊടിയാത്തലേ
ജില് വെക്കലാണ് ഉം ബാക്കി വന്നാല് ഏഹ് ഇല്ല ഇല്ല പിന്നെ നമുക്ക് ഉണ്ടാക്കാം മ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ പൊടി കൊറച്ച് ആവുമ്പോൾ പൊടിയൂല
ആഹ് കൊറച്ച് ഉണ്ടാവുമ്പോളെല്ലേ ഉം അത് ശരി
ഉം പിന്നെ മസ് ഉള്ളി ഉള്ളി തക്കാളി ഒക്കെ ഇട്ടാണ്ട് പിന്നെ
ക്ക്‌ ഇതിന്റെ ബിരിയാണി മസാ
ഏഹ്
ആഹ് ഉള്ളി തക്കാളിയിട്ടാണ് പിന്നെ ഈ പൊടി നിങ്ങളൾ ഇടലാവൂലേ ഞാനീ എതിൻ്റെ ഒപ്പം ഇടും ആഹ് ആ പാക്കറ്റ് കൂടുന്നുണ്ട് അല്ലെ അങ്ങനെക്ക ഉണ്ടാക്കാനും ബിരിയാണീനും കാട്ടി എളുപ്പ ഉണ്ടാക്കാൻ കഴിയല്ലോ
അതിനേക്കാൾ എളുപ്പത്തിൽ ണ്ടാക്കാൻ കഴിയല്ലോ ആഹ് ഉണ്ടാക്കാൻ കഴിയും ഉം ഉം ഉം ഉം എങ്ങനെ ഗ്രില്ലിലാ വേവിക്കാ
ഉണ്ടാ
ഉണ്ടാക്കാൻ കഴിയുന്ന ഗ്രില്ലിലാണോ ചട്ടിയിലാണോ ഹലോ ആഹ് ആഹ് ആഹ്
ഗ്രില്ല് ആ ഗ്രില്ലിന് തന്നെയാണ് ഇണ്ടാ ണ്ടാക്ക ശരി ഹലോ കേക്കുന്നില്ലേ ഗ്രില്ലിൽ ഇടയ്ക്കുവെച്ചു അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ല്ല ഇങ്ങള് എന്താ ചട്ടിയിലാണോ ഇണ്ടാക്കാറ്?
ആഹ് ഞാന് ഗ്രില്ലില് ആവുമ്പം കനലൊക്കെ വാണ്ടേ അപ്പൊ ഞാൻ ചട്ടി ട്ടില് ഇണ്ടാക്കും ചെറുതായിട്ട് എണ്ണ ചെറുതായി ആഹ് വേണം പിന്നെ അടുപ്പും വേണം നമ്മളെ ഉള്ളിലെ അടു
അല്ലെങ്കില് പിന്നെ ഏഹ് പിന്നെന്ത് വേണം ഇഷ്ടിക വെച്ചിട്ട് നമ്മളെ എന്തെങ്കിലും പൊന്തിച്ച് ഞാനങ്ങനാ ചെയ്യല് ഇഷ്‌ടിക വെച്ചിട്ട് ഇങ്ങനെ ചതുരത്തില് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് അയ്ല് ചേർ ട്ടന്റെ കാണലാക്കിയാണ്ട് പിന്നെ അതണ്ട് വെച്ചു കൊടുക്കും അങ്ങനെണ് ഞാൻ ചെയ്യല് ഇഷ്ടികൊണ്ട് ഇണ്ടാക്കല ഇണ്ടാക്കല്ല അത് അങ്ങനെ വെച്ച് കൊടുക്കും അങ്ങനെ അട്ടിക്ക് ആക്കിയിട്ട് വെച്ചു കൊടുക്കും ഇന്നട്ടാണ് ഇണ്ടാക്കാറ് ആഹ് ചട്ട കണല് എന്നാലും അതിന്റെ ടേസ്റ്റ് വരില്ലല്ലേ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങി കഴിക് ക്ക്ന്നയ്ൻ്റെ ടേസ്റ്റ് വരിലല്ലോ
ആഹ് അത് വേറെ ടേസ്റ്റാ ഇബടെ മയോണൈസ് മാത്ര
ഓഹ് ഓഹ് അത് അത് ടേസ്റ്റ് ഇണ്ടാവുല്ലേ ആഹ് ആഹ് ആഹ് അഹ് ഇന്നാലും ഞമ്മൾ ആഹ് കോ അല്ല ല്ല ല്ല കോഴിമുട്ട കോഴിമുട്ട വെച്ചിട്ട്
ആഹ് കോഴിമുട്ട വെച്ചുണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ഇണ്ടാവില്ലേ മയോണൈസ്? നല്ല രസം ഇണ്ടാവുല്ലോ മയോണൈസ് അത് പിന്നെ എടക്കടക്ക് ഇണ്ടാക്കും ചെയ്യും നല്ല രസം ഇണ്ടാവും ഇൻക്ക് കടയിത്താ മ്മള് ഇണ്ടാക്ക്ണതാ മയോ പക്ഷേ ആഹ് ഓരെന്തായിരിക്കാര പാലോ എന്തെങ്കിലൊക്കെ ചേർക്ക്ണ്ടാവൂലേ കൂടുതൽ ണ്ടായിട്ട് ഓരെങ്ങനെയാണാവോ ഇണ്ടാക്കുന്നത്?
ഉം ഉം ഉം ആഹ് പാലോണ്ട തോന്ന്ണ്ട് നല്ല വെ വെള്ള കളറാണല്ലോ ഓൽത് ആഹ് ലൈ മഞ്ഞ കളറാണ്
ആഹ് അങ്ങനെ ഇണ്ടക്കല് പിന്നെന്താ കൊറേ ഓ ഓയില് വേണം മയോണൈസ് ഇണ്ടാക്കണ
അതെന്നെ
ന്നാ ആയിക്കോട്ടെ ന്നാ ശരി
ആഹ് ശരി ശരി